ഹലോ
ഓക്കെ കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്ക്ണ്ട് എന്താ വശേഷം
നല്ല വിശേഷം സുഖാണ് എന്തൊക്കെ ഇങ്ങളെ വിശേഷങ്ങളൊക്കെ?
എന്താ സുഖായിരിക്കുണു പിന്നെ എന്താ പരിപാടി? ആഹ് കഴിച്ചു കഴിച്ചു എന്താ പരിപാടി
എന്താ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇവിടെ കിടക്കാണ് നല്ല വിശേഷം റാഹത്താണ് കൊഴപ്പൊന്നുല്ല ഇവിടെ ചെറിയൊരു ചാറ്റൽ മഴി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന്
മഴ ഉണ്ടോ ഏഹ് ഞങ്ങക്ക് മഴ കയിഞ്ഞ വെള്ളിയാഴ്ച്ച കിട്ടിയതാ.
ആണോ ഇവിടെ ഇങ്ങനെ ഇപ്പോ ആ നല്ല മഴക്കാറ്ണ്ട് ചെറിയ ചാറ്റൽ മഴ
ആഹ് മക്കാറ് തീ കൂടി ഇണ്ടായലണ്ട് ഷേ പക്ഷേ ഉം പെയ്യണൊന്നുല്ലട്ടോ ഡെയിലി മഴക്കാറൊക്കെ ഉണ്ട് പക്ഷെ പെയ്യണില്ല. എന്തിനാ ഉം ഇഡിയക്കെ ആയിട്ടുണ്ട് ഇഡിയക്കെ ഇണ്ടായിന്ന് കുറച്ചു നേരത്തെ പക്ഷെ പെയ്യണൊന്നില്ല ഉം
ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ
ഡെയ്ലി കിട്ടുവോ അവടെ
ഇല്ലല്ല എപ്പൊഴെങ്കിലൊക്കെ
ആഹ്
നല്ല മഴ ആകെ രണ്ടേ ദിവസം കിട്ടിയിട്ടുള്ളൂ
ആഹ് ഞങ്ങക്ക് ഇതുപോലെ നല്ല മഴ കിട്ടിയത് കഴിഞ്ഞെ വെള്ളിയാഴ്ച്ച പത്തൂസം പതിനൊന്നിസായി ഇന്നേക്ക്
ആഹ് ആഹ് അതേപോലെ തന്നെ നമ്മളവിടെ ഇടക്ക് ഇങ്ങനെപ്പോ ഏഹ് ഇടയില് രണ്ടൂസൊക്കെ കൂടുമ്പോ ഇങ്ങനെചെറിയൊരു ചാറ്റൽ മഴ ഇങ്ങനെ ഇണ്ടാവില്ലോന്നാല് നൈറ്റില്
ആഹ്
പക്ഷെ ഇത് ഇന്നിപ്പം ഇപ്പതന്നെ ഇങ്ങനെ ചാറ്റുന്നുണ്ട്
ഏഹ് ഇനിപ്പോ നാലുമണി ആവുമ്പോത്തിനൊക്കെ കഴിച്ചു എന്നാ കഴിച്ചു കഴിച്ചു നീ കഴിച്ചില്ലേ
ആഹ് കഴിച്ചു
ആഹ്
ഫുഡൊക്കെ കൈച്ച് ഇങ്ങനെണ്ട് ഇതാ അവിടെണ്ട്
ഒർങ്ങോ ചോയിച്ചോക്ക് ആഹ്
ഇപ്പൊ കുട്ട്യേള്ക്ക് ഉറക്കില്ലല്ലോ
ഉം അത് ശരിയാണ് ഫോണ് മതിയല്ലൊല്ലേ
അതെതെ പഴയ പോലല്ലല്ലോ പകലുറക്കം വളരെ കുറവാണ് നൈറ്റിലാണെങ്കിലും അതെ നമ്മളെപ്പോഴാ ഉറങ്ങുന്നത് ആ സമയത്ത് മാത്രേ ഉറങ്ങൂള്ളൂ
അതന്നെ ചെറിയ കുട്ടികളാണോ എങ്ങനെ
അല്ല എന്റെ മോന് പത്ത് വയസ്സായി
പത്ത് വയസ്സ്
സ്‌കൂള് പോന്ന കുട്ട്യാ
എത്ര കുട്ട്യാള
എനിക്കൊന്ന് ഒരാള്
ഒരാളോ ആഹ് അയിശരി പിന്നെ എത്രേല്ലാ ഇപ്പൊനി അഞ്ചിൽക്കോ ഉം സ്കൂളൊറക്കാനായില്ലേ
അതെ അതെ സ്കൂളപ്പ തുറക്കാനായി നിങ്ങൾക്കോ
ഉം സ്കൂളൊർക്കാനായി ജൂണൊന്നിനെന്നെ
ആഹ് ജൂണില് എല്ലാ എത്ര മക്കളാ
മൂന്ന് കുട്ടികള് പിന്നെ മൂത്താള് ഇപ്പെട്ട്ക്കാ രണ്ടാ മൂത്താള് ഇപ്പോ പ്രീ കെ ജി എത്തി മൂന്നര വയസ്സ് മൂന്നാമത്താള് രണ്ട് വയസ്സ്
ഓഹ് ചെറിയ കുട്ട്യാ ല്ലേ ആഹ് ആഹ് വല്യാളുണ്ടായി കൊറേ ഗ്യാപ്പ് ഉണ്ടായിന്നല്ലോ കുട്ടി കുട്ടിണ്ടാവാന് ലേ
വലിയാളത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒമ്പത് വർഷം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്പ്പൊ ആഹ് രണ്ടാമത്താളത് കഴിഞ്ഞ് എട്ടു മാസായപ്പൊ പിന്നെ മൂന്നാമത്തെ പ്രെഗ്നന്റായി അത് പിന്നെ ഗ്യാപ്പില്ലാണ്ടാവുന്നു
ഒന്ന് ഡിസ്റ്റൻസ് ആയി ഒന്ന് തീരെല്ലാണ്ടായില്ലേ
അതെ ബുക്സും യൂണിഫോമൊക്കെ വാങ്ങിച്ചോ അതെ അതെ നമ്മള്
ഫോമ് വാങ്ങി പിന്നെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ബുക്സ് വാങ്ങിയിട്ടില്ല ബുക്സ് വാങ്ങാൻ പോണനി ബുക്സ് കഴിഞ്ഞുന്ന് പറഞ്ഞിരുന്നു സ്കൂൾക്ക് വിളിച്ചടെ അപ്പോനി വന്നിട്ടവര് മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞത് ഇവിടെ അടുത്തന്നെയാണ് സ്കൂൾ പ്രൈവറ്റ് സ്കൂളാണ്
പ്രൈവറ്റാ ഇംഗ്ലീഷ് മീഡിയാ സി ബി എസ് സിയ
ഇംഗ്ലീഷ് മീഡിയാ അപ്പൊ ഇനി അവര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ് പിന്നെ മെസ്സേജ് വിടാന്ന് പറഞ്ക്കാ. ബുക്ക് വന്നൽ.
ആഹ് ആഹ് ആഹ്.
യൂനിഫോം കൊടുന്ന തൈക്കൻ കൊടുത് പോന്നു പിന്നെ ബാഗ് മാറ്റി. ഇല്ല ബാക്കിയുള്ള സാനം ഒന്നും വാങ്ങിയിട്ടൊന്നുല്ല ബേഗ് കൊട അങ്ങനത്തെ ഐറ്റം. അതന്നും വാങ്ങിയിട്ടില്ല.
വെയിറ്റിംഗിലണല്ലേ.
ഉം അതെ അതെ
ഇവിടെല്ല വാങ്ങിച്ചിട്ടില്ല ഇവിടെ ഇങ്ങനെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് വാങ്ങാൻ പോവാൻ എല്ലായിടത്തും. എല്ലാരും വാങ്ങിച്ണ് പറഞ്ഞിട്.
ഇപ്രാവശ്യം പെരുന്നാള് സ്കൂള് തെർക്കല് ഒന്നിച്ചായത് കാരണാണ് ഭയങ്കര പ്രശ്നം.
അതെ അതെ അതെ പെരുന്നാൾ ഇരുപത്തേഴാന്തിയും. ഒന്നാംതി രണ്ടാംതിയതി ഒക്കെ ആയിട്ട് സ്കൂൾ തുറക്കലോ അതുകൊണ്ട് പെരുന്നാള്. കുറച്ചെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടും.
ആഹ് അതുണ്ട് ആഹ് ഒരു നാലഞ്ചു ദിവസത്ത ലീവ് ആഹ് മൂന്നാല്സം. അങ്ങന ലീവ് കിട്ടും അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ലീവ് ഉണ്ടാകുല. സ്കൂള് മദ്രസ് ട്യൂഷന് ആഹ് അതന്നെ.
അതെ
പിന്നെ
തുറക്കുന്നതിന് മുമ്പ് ആയതൊണ്ട് മൂന്നാല് ദിവസം.
ലീവ് കിട്ടി അതെ അതെ. ഉം ഇഞ്ഞിപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷക്കെ അങ്ങനത്തെന്നെ. ഈ മാസം തന്നെ ആവും പെരുന്നാൾ വര മെയ് മാസത്തിലന്നെആവും. എന്തൊക്കിന്നിട്ട്.
അങ്ങനെകുമ്പോ സുഖാണ് മറ്റേതൊക്ക ലീവ് മാത്രമേ കിട്ടയുള്ളൂ ഇനി കഴിഞ്ഞില്ലേ വെക്കേഷൻ തീരാറായി. അത് ക്ലോസ് ചെയ്യണ സമയത്ത് ഇങ്ങനെ വിചാരിക്കും എങ്ങനെ രണ്ടു മാസം തീര.
ആഹ് അല്ലാതെ എങ്ങനെയ രണ്ടു മാസം കഴിഞ്ഞുനന്നെ അറിയണില്ല. എവ് എവടെ അയ്ന് ലീവ് കിട്ടിരിക്കുന്നു അയിന് അങ്ങനെയല്ലേ സ്കൂളിൽ തോ പിന്നെ സ്കൂൾ അങ്ങോട്ട് ക്ലോസ് ചെയ്യലും മദ്രസ് തുറക്കൽ ഒരുമിച്ചായി അത് കാരണം പിന്നെ തീരെ ലീവ് കിട്ടീല ഒറ്റ ഒരാഴ്ചന്റെ ഗ്യാപ്പേ വന്നൂ ഇവർക്ക് കിട്ടിയുള്ളൂ. ലീവ് അത് കഴിഞ്ഞ് അങ്ങനെ ആഹ്. അതേ പിന്നെ പ്രശ്നം വന്നെ.
പിന്നെ ഒരു പത്ത് ദിവസം ലീവ് കിട്ടയില്ലേ.
ആഹ് പിന്നെ പത്തു ദിവസം കഴിഞ്ഞപ്പ എന്നാ. ഒരു എട്ടാംതിയോ ഇലക്ഷൻന്റെ അന്ന് മുതല്. ആഹ് എലക്ഷന്റെ അന്ന് മുതല് പിന്നെ ആഹ് അങ്ങനെ ലീവ് കിട്ടി.
പതിനെട്ടാം തിയതി വരെ പത്തൊൻപാന്തി ആയിട്ട് ലീവ് കട്ടിയ. ആഹ് അതെ പോയിരുന്നു പത്ത് ദിവസതെ ഗ്യാപ്പ്ട്ടില്ലേ ആഹ് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ടുണ്ടായിരുന്നു പറയാ.
അതല്ലേ ആഹ്. ആഹ് ഞാനും പോയി അന്ന് പോയിരുന്നു പിന്നെ അത് കഴ ഞാന ഇടക്കായിട്ട് പിന്നെ വ്യാഴാഴ്ച പോയി വെള്ളിയഴ്ച വൈകിട്ട്.
അവര് സ്കൂളിലാ മദ്റസയിലും അല്ലാതെ പോകുന്നുണ്ടോ നട്ട്
ആണ്ടേയ് വേറ വേറെ മദ്രസ് തന്നെള്ളൂ സ്കൂളയ്ൻ ഇവർക്ക്. പിന്നെ അറബിക്കെല്ല ഇല്ല ഫുള്ള് ഫസ്റ്റ് ലാംഗ്വേജും സെക്ക കെലങ്കേജൊക്കെ മലയാളം അറബില്ല സ്കൂളിൽ അറബില്ല.
ഇത്താ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല.
ഇല്ല മദ്രസ ഇല്ല മദ്രസ വേറെ നമ്മള്.
മറ്റേത് സി ബി എസ് ഇ സ്ഥാപനങ്ങളലെ മദ്രസും കൂടെ ഇൻക്ലൂടാണല്ലോ
ആഹ് ഇല്ല ഇവരക്കില്ല ഇവരെടാത് പിന്നെ ഏഹ് മദ്രസ പോയിട്ട് ബുക്ക്ന്നെല്ല അറബി ബുക്ക്ന്നെയല്ല ടീച്ചേഴ്സും ഒക്കെ ഏഹ് പിന്നെ കാസ്റ്റ് വേറേണ് മുസ്ലിംസ് ടില്ല ഒന്ന് ഒരു ടീ ചെറ ഒരു എഹ് പിന്നെ ഏഹ് പിടി സാറുണ്ട് ഏഹ് നല്ല മുസ്ലിംസ് ബാക്ക്യോ
അത്രേള്ളൂല്ലേ
ഉം
ആഹ് ആഹ് ഇവരെ ഇവിടെ മോന് ഇംഗ്ലീഷ് മീഡി സ്കൂള ആണ് സി ബി എസ് ഇ അല്ല പക്ഷെ അവിടെ മദ്രസും കൂടെണ്ട്
ഇടെല്ലേ ആഹ് പിന്നെ കൊഴപ്പില്ല
ഇപ്പളും ഒന്നര മുതൽ രണ്ട മണി മുതൽ നാലുമണി വരെ മദ്രസേ എന്നാലും നമ്മളെ നാട്ടില് മദ്രസ് പറന്നെയക്കുന്നുണ്ട്ട്ടോ കാരന്താച്ചാല് ആഹ് ആഹ് ഒരു
അല്ലെങ്കി പിന്നെ ഒക്ക ഒന്നിചാറ്
മദ്രസ് നല്ല രീതില്കിട്ടണ ന്ന്ണ്ടെങ്കില് നാ
നാട്ടിലെ മദ്രസന്നെ പോണം അത് വേണം.
അപ്പൊ പിന്നെ ഖുർആാനൊക്കെ പഠിക്കണന്ന്ണ്ടെങ്കിലൊക്കെ അതെ അതെ മദ്രസ ഇവരെ മദ്രസ്സ കൊഴപ്പൊന്നുല്ലാട്ടോ നല്ല ഉഷാറാണ്.
ആഹ്.
ച്ചാആണെങ്കിലും അടിപൊള്യാ.
അത്‌ല്ലേ അല്ല നമ്മള് എത്ര വീട്ടിലിരുന്ന് പഠിപ്പിച്ചു ട്ടും കാര്യല്ലാന്നറ്യാ അവര് മദ്രസലും സ്കൂളും പോയി പഠിക്കണം തന്നെ പഠിക്കണം അല്ലാതെെ നമ്മള ഏഹ് എത്ര നമ്മള് പഠിപ്പിച്ചാലും അത് ശരിയാവില്ല.
അതെ മദ്രസെന്ന് കിട്ട്ന്നത് പോലെ ആവൂല അത്.
എഹ് ഇല്ല്യ ഓല് ഓൽതെതായ്ട്ട്ള്ള രീതില് പർഞ്ഞൊട്ക്കും.
ആഹ്.
ഉ
ഇവിടെ പിന്നെ രണ്ട മദ്ര പോവാറ്ണ്ട് ഇ പ്രാവശ്യം ഞാൻ അവനെവനെ മാറ്റി ചേർക്കാന്ന് വിചാരിക്ക്ന്ന്ണ്ട് സ്കൂള്ചെയ്ഞ്ചാക്കാണ്.
അതെ ആണോ?
ഗവൺമെന്റ് സ്കൂൾക്ക് മാറ്റ അപ്പൊ പിന്നെ സാധാ മദ്രസ ല്‌ പിന്നെ ആദ്യം തന്നെ ചേർ ന്നഅവ്‌ട്‌ന്ന്. മദ്രസല് ചേർത്തിത്ണ്ട് ഇനി സ്കൂളും കൂടെ ചേർക്കണം സ്കൂൾത്തെ ടി സി കിട്ടിട്ടില്ല.
അതെ ആഹ് ആഹ് മ്മ്.
പിന്നെ എന്താ ഇങ്ങനെ പോവ്ന്ന് സുഖാണ് കൊപ്പൊന്നുല്ല വേറെന്തൊക്കെയ ഇങ്ങെളെ? ഇല്ലല്ല ഒക്കെ വീട്ടി തന്നെ ര്‌ന്നു സേഫ്. ചെറിയൊരു ട്രിപ്പ് അടിയ്ന്ന് മാത്രം.
അതെ ആഹ്
അതെ അതെ അതെ ഭയങ്കര ചൂടല്ലേ?
ചൂടായത് കാരണം പിന്നെ ഇപ്രാവശ്യം ഒന്നും അ അങ്ങനെ ആരും പോയിട്ട്ണ്ടാവുല്ല?
ഇല്ലല്ല കാരണം ആ പൊർത്ത്ന്ന് ഫുഡ് കിട്ടാന്ള്ള പ്രയാസം കാര്യങ്ങളൊക്കെ അതുംണ്ടായിരുന്നു അതെ ഗ്യാസ്ല്ലാത്ത പ്രശ്നം കാരണം അതെ അതെ എല്ലാ വർഷത്തെ പോലെല്ലല്ലോ എക്സ്ട്രാ ചൂടല്ലേ.
പ്രാശ്യം അധിക ചൂടു വന്ന്.
അതെതെ. നമുക്കൊക്കെ തേർട്ടി ത്രീ തേർട്ടി ഫോർ ഒക്കെ ഡിഗ്രി ചൂട് വരാറൊള്ളൂ. ഇ പ്രാവശ്യ ഫോർട്ട്യഒക്കെ ആയി വന്നില്ലേ?
ഫോർട്ടി വൺ ഫോർട്ടി വണ് വന്നിട്ട്ണ്ട്. എ പിന്നെ എന്താ എന്തെന്നു ഫുഡ്?
എല്ല ഹോട്ടൽന്ന് ഭക്ഷണും കാര്യങ്ങളും കിട്ടാത്ത പ്രയാസങ്ങളതോ ഒരു തലക്കെ ചൂടിന്റെ പ്രയാസം മറ്റൊരു പ്രോബ്ലം അങ്ങനൊക്കെപാടേട്ട് അതെ
പിന്നെ യുദ്ധം കാര്യങ്ങള് എല്ലാ പിന്നെ ബഡ്ജറ്റും കൊർവ് അങ്ങൻത്തെ പ്രശ്നങ്ങളും
അതെ അതെ ആ എല്ലാം കൊണ്ടും എല്ലാത്തിനും എല്ലാർക്കും ബാധി
ആഹ് എല്ലാർക്കും ബുദ്ധിമുട്ടാകും ഇ പ്രാവശ്യം.
അതെ ഫിനാൻഷ്യലി ആണെങ്കിലും കാലാവസ്ഥേണെങ്കിലും എല്ലാം കൊണ്ടും പ്രയാസത്തിലാണ് പ്പൊ എല്ലാരും. അല്ലെ ഫിനാൻഷ്യലി ആണെ ങ്കിലും കാലാവസ്ഥേണെങ്കിലും ഒന്നും അനുകൂലല്ലാ ന്ന്ള്ളൊര് ഇതിലാണ് പറയുന്നത്.
അതെ.
അതെ. അപ്പൊ പിന്നെ എങ്ങ് ഒട്ക്കും പോയിട്ടില്ല. നിങ്ങള് പോയോ?
ഞാനും ഇല്ല ടൂർ പോയിട്ടൊന്നുംല്ല. ഇങ്ങനെ റിലേറ്റീവ്സിന്റെ അടുത്ത് കൂടെ അങ്ങനെ പോവാന്നല്ലാണ്ടെ ടൂർ പോയിട്ടൊന്നുല്ല ഞാന്. ഇഞ്പ്പവര് വര്ട്ടെ വിജാര്ച്ട്ടാ പെരുന്നാക്കെന്തായാലും എങ്ങട്ടേലൊക്കെ തോന്നൂല്ലേ. ചൂ ചൂട് കാരണം എറങ്ങാൻ പോ തോന്നും വീട്ട്ന്നൊന്നൂട്ടോ ഫോണിൽക്കന്നെ എന്തങ്കിലൊക്കൊന്ന് സാനങ്ങളോ വാങ്ങാൻ പോണം എന്നുണ്ടെങ്കില് ബുദ്ധിമുട്ടേന്നു. അത്രയും ചൂടേന്നു.
അതെയതെ. പോവണം വിചാരിക്കാണെങ്കി തന്നെ എന്താ പറയാ മനസ്സങ്ങട് സമ്മതി ക്കൂല. എന്തൊരു വെയിലും ചൂടു ആണെന്ന്ട് തോന്നും. അതെ
ന്നേണെ.
അതെ. ഇപ്പം നല്ല മഴക്കാറൊ ക്കെണ്ട്. പക്ഷെ ഇങ്ങനൊക്കെ. ആഹ് ഓക്കെ.
അഹ്
എങ്ങനാ ഇത് ടൈം ആവുമ്പോ താനെ കട്ട് ഏഹ് ഡിസ്കണക്